ഇന്ത് വിശേഷം സുഖായിട്ടിരി കുന്നൂ അവിടെയോ
ഉണ്ട് സുഖം മഴയൊക്കെ ഉണ്ടോ?
ആ മഴയൊക്കെ തൊടങ്ങീട്ട്ണ്ട്
ഇവടെ നല്ല മഴയാ രാവിലെ തൊട്ട് നല്ല മഴയാരുന്നു. ഭയങ്കര മഴയെന്ന് ച്ചാ മഴ തോർന്നതേ ഇല്ല
ആ ഇവിടെ എന്നാ ഇത് ഇതുവരെ പെയ്തില്ലാ ങ്ങനെ മൂടി ങ്ങനെ നിക്കുന്നേ ഒള്ളൂ ഇന്ന് ഇതുവരെ പെയ്തിട്ടില്ല ആ ചെറിയൊരു വെയിലൊക്കെ കിട്ടി കഴിഞ്ഞോസൊക്കെ മഴയായിരുന്നു അപ്പം കൊറച്ച് തുണിയൊക്കെ എടുത്ത് വേഗം വെയിലത്തൊക്കെ ഇട്ട് പ്പ്മ്മ വാ
ആണോ
ആ ഇപ്പൊ തുണിയൊക്കെ ഒണങ്ങാൻ ബുദ്ധിമുട്ടായോല്ലേ
ആണ് ഇവിടെ നല്ല ബുദ്ധിമുട്ടാ പിന്നെ നല്ല മഴയാ ഇന്നലെയൊക്കെ പിന്നേ കൊഴപ്പല്ലാ ഇന്ന് ചെറിയ വെയിലൊ ക്കെണ്ടായിരുന്നു ഇന്ന് നല്ല മഴ
ഔഹനെ അതെ ചൂടും കാര് കാര്യങ്ങളൊ ക്കെ കയിഞ്ഞ് മഴ തൊടങ്ങി
കൂളി പോവാൻ തൊടങ്ങിയപ്പൊ തൊട്ട് മഴയു ആയി അതെ എല്ലാരും സ്കൂളി ആഹ് ര ഒരാള് പോയില്ല വീട്ടിലുണ്ട് ഒരാള് പോയി സ്കൂളിലേക്ക് പോയി
ആഹ് ആഹ് ഓ പോയി പോയി എല്ലാരും പുതിയ സ്കൂ തൊറന്നു ബാഗും കൊടയും ബുക്സൊക്കായി എറങ്ങി തൊടങ്ങി
ആഹ് രാവിലെ നല്ല മഴയാര്ന്നു മഴയത്താ ഞാൻ കൊണ്ടു വിട്ടത്
ആണോ
ആഹ് നല്ല മഴയായിര്ന്നു മഴയത്താ ഞാൻ കൊണ്ടു വിട്ടത് ആഹ് രാവിലെ ഞാ മയ് ആഹ് ആഹ് മഴയായോണ്ടേ പോകാൻ മടിയാ
അതെ ഇനിപ്പോ എണേറ്റൊക്കെ വരണ്ടേ ഒന്നാമത് സ്കൂൾ തുറന്നേള്ളൂ അപ്പളേ മഴ
നല്ല മടിയാര്ന്നു എഴുന്നേക്കാൻ ഉം
എല്ലാ സാധനങ്ങളൊക്കെ മേടച്ച് കഴിഞ്ഞായിരുന്നോ?
മേടിച്ചായിരുന്നു അപ്പോഴാണ് ഇപ്പം മെസ്സേജ് ഇട്ടു. ടു ലൈനും ഫോർ ലൈനും വേണന്ന്. പിന്നെ അത് രണ്ടെണ്ണം മേടിച്ചു. കോപ്പി എഴുതാനേ മലയാളം കോപ്പി ഇംഗ്ലീഷ് കോപ്പി എഴുതാൻ വേണ്ടി. അങ്ങനെ രണ്ടെണ്ണം മേടിച്ചു.
ആഹ ആഹ ആണോ? ലേറ്റ് ആയി പോയ ഇട്ടപ്പോ മെസ്സേജ്
ആണല്ലോ നമുക്ക് ബുക്കിന്റെല്ലാം വിവരം അന്നേരം ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോഴായിട്ടത് അതുപോലെ ഇവർക്ക് ഇംഗ്ലീഷ് പഠപ്പിക്കുന്ന പുതിയരു ടീച്ചറാ വന്നതെ.. ആദ്യത്തെ ടീച്ചർ ആണെങ്കിൽ പ്രസവത്തിന് പോയിട്ട് ഇനിയിപ്പം ഓഗസ്റ്റ് മാസത്തിലൊക്കെ വരുത്തുള്ളൂ. അപ്പം അതുവരെ പുതിയൊരു ടീച്ചറാണ്. അപ്പ ടീച്ചർ ഇടാൻ താമസിച്ചു പോയി.
ആഹ അപ്പ എല്ലാം അറിഞ്ഞു വരണ്ടേ അല്ലേ?
എല്ലാം ടീച്ചർ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നു ഇവര് പുതിയായിട്ട് ചേർന്നപ്പോ തന്നെ ടീച്ചറും വന്നത് അപ്പൊ ടീച്ചർ പിള്ളേരെ പരിചയപ്പെടാനും രക്ഷകർത്താക്കളെ പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞഞ് വരുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞി ഇനിയിപ്പോ ഇന്നലെ പോയി അത് മേടിച്ചു.
ആ ആ ഓക്കേ എങ്ങനെ പോയിക്കോളുവോ അല്ല നോർമൽ ടൈമിൽ പോയിക്കോളുവോ
എല്ലാം ഇച്ചിരി താമസമാ കഴിക്കാനൊക്കെ നല്ല താമസം അടുത്ത ഒരു ഒമ്പതര ആവുമ്പോൾ വീട്ടിന്ന് ഇറങ്ങിയാലും മതിയെങ്കിലും ഇയാളെ ഒരുഏഴു മണിയാവുമ്പോളെങ്കിലും വിളിക്കണം. എന്നാല് പതിയെ പതിയെ എന്നാല അവസാനം ആവുമ്പോഴത്തേക്ക് ധൃതിയാ കുളിക്കാനും താമസമാണ് കഴിക്കാനും നല്ല താമസമാണ് അത് അങ്ങനെ അത് ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞ അവിടെ ചെന്നാ പിന്നെ ഭയങ്കര കൂട്ടുകാരായിട്ട് ഭയങ്കര കമ്പനി
ആ അതെ ആ
ഒരു അടി ഒരു കൂട്ടുകാരനുണ്ട് അയാള് വലിയ കൂട്ട
ആ അത് രണ്ടും കൂടെ ആണോ പോകുന്ന അപ്പോ?
അവിടെ ഇങ്ങനെ ജോലിയൊക്കെ ഒതുങ്ങിയോ?
ജോലിയാവോ? ഇപ്പോ ഈ ടൈം ആയില്ലേ അതുകൊണ്ട് എല്ലാ റെ ഡിയായി ഇനി ഫുഡ് ഒന്ന് കഴി ച്ചാ ആ പണിയും കഴിഞ്ഞു ഇനി വൈകുന്നേരം അവര് വരുമ്പളേക്ക് ക്കും കുട്ടികൾ വരും.
ആഹ് എനിക്കാണെങ്കിൽ വിളിക്കാനും പോണം.
ആണോ?
ഉം വിളിക്കാൻ പോണം.
എനിക്ക് ഒരാളെ കൂട്ടണം ഒരാള് സ്വന്തം വന്നോളും.
ആ എനിക്കാണെങ്കി വിളിക്കാനും പോണം.
ആഹ് കൊണ്ടേയാക്കും കൊണ്ടാക്കും വേണം വിളിക്കാനും പോണം അല്ലേ രണ്ട് ടൈം പോണം അല്ലേ?
ആന്ന് അത് അത് ഉച്ചക്ക് എന്ന് ഒറങ്ങി കെടക്കാൻ പറ്റത്തില്ല
ആ ഹ് ഹാ
മഴയുള്ള സമയം കിട്ടത്തില്ല എങ്ങനെ കുറച്ചു നേരൊക്കെ കിടക്കാനു സു പറ്റുമായിരുന്ന് ഇയാളും വന്ന് കിടക്കും ഉച്ചക്ക് ഒരു ഉച്ചേർക്കാം പതിയായിരുന്നു അങ്ങനെ ശീലിച്ചു ശീലിച്ചു വന്നുണ്ട് ഇപ്പോ ഭയങ്കര ബുധി ബുദ്ധിമുണ്ട് ഉം ആ സമയവുമ്പോ ഇയാളെ വിളിക്കാൻ പോവാൻ സമയവും അതുപോലെ മഴയണ്ട് ചിലപ്പോ നേരത്തെ ഥിവിഡെത്തും അവരെ അപ്പ കുഞ്ഞു പിള്ളേറല്ലേ അവരെപ്പൊ ഒത്തിരി നേരം ഇരുത്തത്തില്ല മം അതുകൊണ്ട് അവർ നേരത്തെ വിടും
ആ ഇവർക്കെല്ലാം കിട്ടിയായിരുന്നു
ഇവൾക്ക് ഒരെണ്ണം കിട്ടാനുണ്ടോ ഇന്നലെ ആ കൊടുത്തു വിട്ടത്
ആ ഇവർക്ക് ഒരെണ്ണം കിട്ടാനുണ്ടായിരുന്നു അത്- സ്കൂൾ തുറന്നേ എന്ന് കിട്ടി ബാക്കിയെല്ലാം വെക്കേഷൻ ടൈമിൽ തന്നെ കിട്ടിയായിരുന്നു ആ
യൂണിഫോം എല്ലാം തയ്ച്ചാരുന്നോ
തയ്ക്കാൻ കൊടുത- ടുത്തിട്ടുണ്ട് തിരിച് കി - ഇട്ടിട്ടില്ല അവര് അത് ഈ ടൈം ആയത് കൊണ്ട് എല്ലാരും ലേറ്റ് ആവും ലേറ്റ് ആകും എന്നൊക്കെയാ പറയുന്നേ
ഇവർക്ക് ഇന്നലെ കിട്ടിയതേ ഉള്ളൂ ഞാനും വിചാരിച്ചു ഇന്ന് കൊണ്ടുപോയി കൊടുക്കാവന്ന്
ആ ഓ അപ്പൊ ഇനി തയ്ച്ച കിട്ടുമ്പോ ഒരുപാട് ലേറ്റ് ആവില്ലേ
ആ അത് കുഴപ്പമില്ല ഇവർക്ക് താമസിച്ചു കൊടുത്തുകൊണ്ടേ ഒരു മാസം ഇപ്പം സാവകാശം ഉണ്ട്
ആഅപ്പൊ പിന്നെ കൊഴപ്പില്ല
ഉം അത്രയും സമയം എടുത്താലും കുഴപ്പമില്ല ഒരു മാസത്തെ സ വകാശം ഉണ്ട് അത്തിനുള്ളി തയ്ച്ചു കൊടുത്ത മതി കൊടുത്താൽ മതി
ആ ആ ഏ ഭക്ഷണം കൊണ്ടോണോ
വേണ്ട കൊണ്ട പോണ്ട അവിടുന്ന് കഴിച്ചോളൂ കൊണ്ടുപോകൻ ഭയങ്കര മടിയാ
ആ ഓ
ആവക ബുദ്ധിമുട്ടില്ല
ആ ഓക്കെ ഓക്കേ
പിന്നെ, അവിടെ കൊണ്ടുപോവോ
എ, വേണ്ട ഇവർക്ക് വർക്ക് സ്കൂളിന്ന് കിട്ടു
ഉ ഇത് സ്കൂളിന്ന് കഴിക്കുവായിരുന്നു
ആ കൊണ്ടോവൽ അതുകൊണ്ട് അങ്ങനത അങ്ങനെണ്ടാടായിയിട്ടുണ്ട്
ആ പിന്നെ വൈകിട്ട് ചായോ എന്തെങ്കിലും ഒന്നും മതി
അതെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വശിപ്പ്
ആണ്
സ്ക്കൂള് വിട്ട് -
താമസിച്ചു പോണ മതിയായിരുന്നു ആണാണ് നല്ല വേശപ്പ അങ്ങനെ വേറൊന്നും വേണ്ടല്ല അല്ലാതെ ആ എന്തെങ്കിലും ഒക്കെ അങ്ങനതെ മതി അല്ലാ ഒന്നും കഴിക്കത്തി
മ്മ് തോട്ടിലെ മീനൊക്കെ ആയോ
ആ അതെല്ലാം കഴിഞ്ഞു ആ ഒരു കുറച്ച് ദിവസങ്ങളിലുള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ അന്നേരം ശരിക്ക കാണും അത് കഴിയുമ്പോ പിന്നെ ഒന്നും ഇല്ല
അത് കഴിഞ്ഞല്ലേ
അത് കഴിഞ്ഞ് ആ ഒരു പുതുവെള്ളത്തിൽ ഇങ്ങനെ വരുന്നതാണ് അ ശരിക്ക ആണെന്താൽ നമ്മള ഒത്തിരി കിട്ടിയാ കിട്ടി അത് നമുക്ക് ഒത്തിരി വെക്കാനും പറ്റത്തില്ലല്ലോ വെള്ളം നല്ല പിന്നെ നല്ല ഒഴുക്കായ ആ ര ദിവസം ഒഴുകുന്ന സമയത്തൊക്കെ മീൻ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ഞാൻ ജോലി ചെയ്യുന്നടത്തൊക്കെ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാ ആ സമയായപഴത്തേക്കും മീനൊന്നും ഇല്ല എനിക്കറിയത്തില്ലായിരുന്നു അവർക്കൊക്കെ വേണോന്ന് ആ അവർക്കൊക്കെ വേണോന്നു അറിയത്തില്ലായിരുന്നു
ആണോ ങ്ങനെ പോയി പറഞ്ഞപ്പളായിരിക്കൂല്ലേ അവർക്കും വേണന്ന് പറഞ്ഞേ
പിറ്റേന്ന് കൊണ്ടുവർണേന്ന് പറഞ്ഞ് പിറ്റേന്നൊണ്ട് ചെന്നപ്പോന്നും ഇല്ല ഒന്നും കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിനി അടുത്ത വർഷ ആട്ടന്ന് പറു
ഇപ്പൊ ഒരു വർഷം ആവണ അതങ്ങനെ വരണങ്കില്
ആ പിന്നിനി അടുത്ത വർഷം അല്ലെങ്കി എല്ലാം വെള്ളം എല്ലാം പറ്റുമ്പോഴേ പറ്റുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പിടിച്ചൊക്കെ എടുക്കാം അന്നേരം വരാലും ഒക്കെ കിട്ടും ഉ
ആഹ
ഉം അങ്ങനെയൊക്കെ ആമ്പഴായി അല്ലാതെ കിട്ടത്തില്ല ആഹ
ബാക്കി അ ചക്കെ മാങ്ങക്കെ തീർന്നോ
ആ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇന്നലെ ഒരണ്ണം ജോലി സ്ഥലത്തുന്ന് കൊണ്ടുവന്നു കേട്ടോ അമ്മ വലിയ ആഗ്രഹത്തെ മുറിച്ചു നോക്കിയത അപ്പൊ അത് കൊള്ളതില്ല കേടായിരുന്നു
ആ അതെ ഞങ്ങടെ ആ ഇവിടെ ഞങ്ങള് മാങ്ങെ കയിഞ്ഞിരുന്നു അപ്പം ഞങ്ങള് ടൗണിൽ പോയപ്പം വലിയൊരു മാ വ ഇവിടെ വന്ന് ഭയങ്കര ഇതില് മുറി ച്ച് നോക്കുമ്പോ ഫുള്ള് പുഴു അയ്ന്റുള്ളിൽ ള്ളില് വെറുതെ
ആതാ ജോ ചക്ക കണ്ട ജോലി ചെയുന്നടുത്തിന്ന് ചക്ക ഇങ്ങനെ രണ്ടു പേര് ചേർന്ന് ഇട്ടോണ്ട് വന്ന് ജോലി കയിഞ്ഞ് വന്നപ്പോ അത് കൊണ്ടുവന്ന് അപ്പോ പഴുത്ത ചക്കയായിരുന്നു ഇപ്പ പിള്ളേരെല്ലാം വലിയ സന്തോഷത്തിലിരുന്നതാ എല്ലാം മുറിച്ചു നോക്കിയപ്പോ അത് കൊള്ളത്തില്ല ഒത്തിരി ഭാഗം കേടായിരു
ആഹ് ആഹ് ചക്കെപ്പോ ചക്ക കണ്ട അപ്പൊക്കെ ഉണ്ടാക്കിയോ
ഓ ഇല്ല അങ്ങനെ ഒന്നും ചെയ്തില്ല വറുത്തു വറുത്ത് വെക്കേഷൻ ഫുൾ കുറച്ചു ദിവസൊക്കെ എടുക്കാന്ന് വിചാരിച്ച് അപ്പത്തേക്കും അതങ്ങ് ഇതായി പോയി. അവര് തന്നെ കഴിച്ചു തീർത്ത് അവര് രണ്ടൂന്ന് ദിവസം കൊണ്ടെല്ലാം കഴിച്ചു തീർത്ത് ഞങ്ങൾ വിചാരിച്ച് സ്കൂള് കഴിഞ്ഞാലും. കുറച്ചവസൊക്കെ ഇങ്ങനെ വൈകുന്നേരം വന്ന് കഴിക്കാളെന്ന് പറയും. അങ്ങനെ വെച്ചിരുന്ന്. അത് അവർ രണ്ട് മൂന്ന് ദിവസം കൊണ്ട്ന്നോയിരുന്നു രാവിലെ ഉച്ചക്കും വൈകിട്ടും അത് മാത്രമായിരുന്നു കഴിക്ക
ആഹ് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീരുന്ന അറിയില്ല
ആ ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഇതെടുത്തോണ്ട് പോവും- ഇത് എടുത്തോണ്ട് വന്നിട്ട് അത് കഴിക്കും- കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ - ചോറ് വേണ്ട- വെശപ്പ് ഒണ്ടാവത്തില്ല എന്നിട്ട് കൊറെ കുപ്പിയില് വെള്ളം നറ തിന്നും എന്നിട്ട് അതും കുടിക്കും-
ആഹ് ആഹ്
പരിപാടി രണ്ടു പേരും പരിപാടി എന്നിട്ട് കളിക്കുമ്പോ ഈ പാത്രത്തിലിട്ടോണ്ട് ഇതും കൊണ്ട് വെക്കും കുപ്പിൽ വെള്ളവും കൊണ്ടു വെക്കും എന്നിട്ട് ഇതും കഴിക്കും വെള്ളവും കുടിക്കും അത് കഴിയുമ്പോത്തേക്ക് അവര കളിയതാണ് അതിനിടക്ക് കളിക്കും ഉം അവിടക്ക് വഴക്കും വിശക്കന്നും ഇല്ല ചോറ് തരട്ടെ ഇപ്പ വേണ്ട ഇച്ചിരി കഴിഞ്ഞ് മതി അങ്ങനെ കഴിഞ്ഞ് മതി കഴിഞ്ഞ് മതിന്ന് പറഞ്ഞ് കഴിക്കേല്ല- നമ്മുടെ വഴക്കിന് വാരി കൊടുക്കുമ്പോ കൊറച്ച്- ച്ച് കഴിക്കും അന്നിട്ട് പിന്നെങ്ങ് മതിയാക്കും- അതാണ് വെക്കേഷൻ അങ്ങൻ- എന്നിട്ട് അവധി എന്ന് പറഞ്ഞിട്ട് ചെല പിള്ളേര് അവധിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് വണ്ണിക്കൊക്കെ ചെയ്യും
ആഹ് അതെ അതെ
ഇതൊന്നും ഒരു പ്രയോജനവുമില്ല അതുപോലെ തന്നെ ഇരിക്കുവ
ഇവ ര് ഒന്നും കൂടെ ഇതാവോള്ളുലെ കളിന്റെതോണ്ട് ഭക്ഷണവും കഴിക്കൂല ആഹ്
അവിടെങ്ങനെ കഴിക്കാനൊക്കെ വഴക്കാന്നോ
ഓ കഴിക്കാൻ വഴക്കൊക്കെ തന്നെയാ വച്ചു ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയ വേറെന്തെങ്കിലൊക് ക്കെ ആണെങ്കി കഴിക്കും
മ്മ് ആഹ് ന്നാ ശരിയെന്നാ
ആഹ് ശരിയെന്നാ